ഹലോ എന്തൊക്കെ ഉം. നമസ്കാരം
കൊറേ ആയല്ലേ വിളിച്ചിട്ട് എന്താ വിശേഷം
ഉം എന്തൊക്കേ സുഖല്ലേ
ഓഹ് സുഖാണ് ഇയ്യ് കൊറേ ആയല്ലോ വിളിച്ചിട്ട്
ഉം സുഖാണ് ഞാന് ടീ ന്റെ കല്ല്യാണാണ്
ഏ അത് ശരി എന്നാ
ആഹ് ടൈമ് കിട്ടണ്ടേ വിളിക്കാന് ഓരോ തെര്ക്കിലൊക്കെപെട്ട് ഉം അടുത്ത മാസം ഇരുപതാം തീയാണ്
ആഹ് അത് ശെരി ആഹ് ഓക്കെ ആഹ് കേൾ ചെറിയൊരു ഇഷ് പ്രശ്നം ഏഹ് ഇണ്ട് എന്താ മനസ്സിലാവണില്ല പറഞ്ഞോ പറഞ്ഞോ കൊയപ്പല്ല
ആഹ് ഈ പോലെ കേക്കുന്നുണ്ടോ?
ആഹ് ഇപ്പൊ കേക്കാ കേക്കാ
ആഹ് ഇവിടെ അടുത്തെന്നെയാണ്
ആഹ്
ഉം അപ്പൊ അയില്ല ഏ ഇല്ല ഇല്ല വേറെന്
ആഹ് അത് ശെരിയേ മം പിന്നെ ഏതായാലും ആരാണ്ക്കിട്ടിയിറ്ക്ക്.
ആഹ് ആഹ് അതെ അപ്പൊ അയിന്റെയോരോ തെരക്കിലൊക്കെയേഴ്ന്നു.
ആഹ് അത് ശെരി ജുമാനന്റെ കല്യാണം ഉണ്ടൂന്ന് പറഞ്ഞിരുന്നേ. എന്ക്ക് വിളിച്ചിരുന്നാ?
ഏയ്ൻ ഇല്ല വിളിച്ചിട്ടില്ല. ഉം ഒരോത്തരേയിങ്ങനെ വിളിക്കണ്ടാവും.
ആഹ് ആഹ്, നിന്റെ കല്യാണൊള്ള അവളും അറിഞ്ഞിട്ടില്ല. അവള് എനിക്ക് വിളിച്ചപ്പോ ഒന്നും പറഞ്ഞത് കേട്ടില്ല. അപ്പം അവള് പറ ഞ്ഞിട്ടില്ല അവെര് വിളിക്കൂലേ
ആഹ് വിളിക്കും വിളിക്കും. പറയാൻ തൊടങ്ങണേള്ളൂ. അടുത്ത മാസല്ലേ.
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ.
ഉം
പിന്നെയെന്തെക്കെ?
പണികളൊക്കെ കഴിഞ്ഞില്ലേ?
ഓ പണികള് ഒരുവിധൊക്കെ ഒതുക്കി. ഇനി തൊടക്കാനൊക്കെണ്ട്. അപ്പൊ ഈ ഫോം വിളിച്ചപ്പളേ എടുത്തതാ. ഞ് അത് കതി കഴിഞ്ഞിട്ട് വേണം തൊടക്ക അമ്പോ
ആഹ് ഓക്കെ പേരുപാടിയിട്ടെന്തായാലും.
ആഹ് ഓക്കെ ഞാൻ വെരാം
ഉം എല്ലാരും വിളിക്കൊണ്ട് ആഹ് എന്ത്.
ആ ആ ഉമ്മനോടന്നെ അന്വേഷണം പറയണം,
ഉം ആ ഓക്കെ പറയണ്ടേ. ഇമ്മ കുളിക്കാണേ.
ആഹ് ശെരി ആ പണിയൊക്കെ ഒതുങ്ങിയോ.
ഉം എല്ലാം കഴിഞ്ഞു.
ഓ ഇയും കൂടിയിണ്ടായത് കൊണ്ട് എനിക്ക് പിന്നെ വീട്ടില് ഞാനന്നെ ചെയ്യണം.
ആഹ്, അത്ക്കാണല്ലേ, ല്ലേ ഞങ്ങള് രണ്ടാളോള്ളോണ്ട് അങ്ങനെ വേം കഴ്യും
ഉം ഉം പിന്നെ എന്തൊക്കെയുണ്ട്? വെക്കേ. ഒഴിവ് ദിവസങ്ങളില് യാത്രയൊക്കെ പോയിരുന്നോ?
ആഹ് പിന്നെ പൂക്കൊണ്ട്. ഒയൊണ്ടാകുമ്പോ അയ്ന്നെ പണി.
ആഹ് ശെരി അവ്വ് വ വാപ്പ ഇവെടെല്ലേ?
ഏയ് ഇല്ല. കല്യാണം ആകുമ്പത്തിനെക്കെയേ വെരവൊണ്ടാവുള്ളൂ. അട്ത്ത മാസൊക്കായിറ്റയ്നെ വെരും.
ആഹ് ആഹ് ആഹ് സ്വർണ്ണം എന്തെങ്കിലുമൊക്കെയൊണ്ടോ കൊടുക്ക അങ്ങനെ ന്തേലും പറ അങ്ങനെയൊന്നുയിപ്പയാരും പറയേലില്ലല്ലല്ലേ.
ഉം അങ്ങനൊന്നുവില്ല
ഉം ഉം നമ്മുക്ക് കഴിണത് ബാപ്പക്ക് കഴിണത് തെര്ക. നമ്മെള് വാങ്ങാല്ലേ
ആഹ്
ഉം നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടോ?
ആഹ് നിക്കാഹ് കഴിഞു
ആ അപ്പൊ ആള് വെരെല്ലൊണ്ടാവുലല്ലേ.
ആഹ് എടകെക്കെയിങ്ങനെ വെരലൊണ്ട്.
ഉം ഉം എന്താ ജോലി?
അക്കോണ്ടാ
ആഹ് അത് ശെരി ആഹ് ഏതായാലും ഈയ്യ് അൻക്ക് ജോലിയൊക്കെ എന്തെങ്കിലും റെഡി ആയോ?
ഇല്ല ഇന്റെ വോയിസ് കയിഞ്ഞിട്ടില്ല അത് ഇനി കൊറച്ചും കൂടി
ആഹ് വിദ്യാഭ്യാസം ഏഹ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചൂല്ലേ ഉം ആഹ് ആയിക്കോട്ടെ ഉം ഉം പിന്നെന്തൊക്കെയാ മഴണ്ടോ
ഉം ആഹ് നിന്നിട്ടുള്ളൂ ഇത്രേം നേരം നല്ല മയ ആയിന് ഉം അവിടെ മയല്ലേ ഓഹ്
ആഹ് ഇണ്ട്ണ്ട് ഇപ്പൊ രണ്ടു ദിവസം മഴ ഇല്ലായിരുന്നല്ലോ അപ്പൊ ഇപ്പ തായാലും മഴ ഇണ്ട്
ആഹ് ഇന്ന് ഫുള്ള് മായയാണ് തോന്നണ്ട്
ആഹ് ആഹ് കൊറച്ച് ഏഹ് ചെറിയൊരു ഇത് വരും അപ് പിന്നേം പെയ്യും അങ്ങനൊക്കെയാണ്
ആഹ് അതെ
ഉം നമ്മള് എല്ലാരും കൂടി ഒരുമിച്ച് ഒന്ന് കൂടണ്ടെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളൊക്കെ ഒന്നായി ട്ട് ഒരു ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് കൂടണം
ആഹ് എല്ലാരും നമ്മള് ഗ്രൂപ്പില് ചോയിക്കാം
ആഹ് ആഹ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഉം ഇയ്യ്പ്പൊ കല്യാണം കഴിഞ്‌ ബിസി ആവൂല്ലേ ന്നാലും വരേണ്ടൂ ർത്താവിനേം കൂട്ടി വരേണ്ടു
ഉം ആഹ് ആഹ് ഓക്കെ
ഉം ഉം ഉം
ഒന്ന് കൺഫേം ആക്കട്ടെ ഡേറ്റ് ക്കെ
ആഹ് ആഹ് ആയിക്കോട്ടെ അഹ് ഞാന് റെഡി ആക്ക് ഞാന് ചെയ്തോണ്ട് ഞാനൊന്ന് ചർച്ച ചെയ്തിട്ടെ അനക്ക് വിളിക്കണ്ട്
ആഹ് ആഹ് ഉം റേഞ്ച് കട്ടാവ്ണ്ട്
മയ ആയോണ്ട തോന്നുണ്ട് ഇപ്പൊ റേഞ്ച് കിട്ടലൊക്കെ കമ്മിയാണ്
ആഹ് മഴ മഴന്റെ
ഉം ഉം
പിന്നെ ഏഹ് ആ അതുപോലെ ആ കുട്ടികള് ഇവിടെ ഉണ്ട് കുട്ടികള് ഒരാള് സ്കൂള് പോയി ഒരാള് ഇവിടെണ്ട്
ആഹ്
ഒരു ക്കി നിർത്തിയക്ക അവരുണ്ടായാലേ നമുക്ക് ഫോൺ വിളിക്കാനെ അതൊരു തടസ്സമാവും അപ്പൊ ഞാൻ അവടെ നിർത്തിയേക്കാണ് നിന്റെ ഫോം വന്നപ്പളേ
അവ കയിക്കാൻ ആരുല്ലേ
ഏർ ഇല്ല ഞാനും മ് മ് കു കു കുട്ടിയും മാത്രം ഹലോ
ആഹ് കേക്ക് താ
ആഹ് ആഹ് പറഞ്ഞു പറഞ്ഞു ഞമ്മൾ ഒരു യാത്ര പോണംന്ന് പറയാ നമ്മള് സുഹൃത്തുക്കള് ഒന്നായിട്ടൊരു യാത്ര പോവാം
ഉം ആ എടുക്ക പോവാ
നമുക്ക് ഊട്ടിയിലാവുമ്പം ഊട്ടിയാവാ ഊട്ടിക്കെ ആക്കാം അതാകുംമ്പോ വൺണ്ടേ ട്രിപ്പോ യാത്ര ചെയ്യാാനുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് എന്നാട്ട് പന്ത്ര പന്ത്രണ്ടര രാത്രി പന്ത്രണ്ടരവുമ്പോത്തിനന് മുപ്പതിനന എത്താം
ഉം പൈ ടൈമില് വീട്ടിൽ നല്ല തണുപ്പൊക തന്നൊയിക്കണം മഴേക്കല്ലേ
മഴയാണോന്ന് നമുക്ക് അന്വേഷിച്ച് മഴ ആയാ പറ്റൂല അല്ല മഴയായല് അമ്മടെ ഗാർഡനൊക്കെ ഒന്നായിട്ട് ആഹ് അത് അന്വേഷിച്ചിട്ട് പോവാ അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെെങ്കിലും തണുപ്പുള്ള സ്ഥലങ്ങളില് പോവാ അതാ ഭങ്ങിണ്ടാവ പിന്നെ അപ്പം മലം പ്രദേശത്ത് പോവാന് അത് പറ്റൂല്ല ഈ മണ്ണിടിച്ചിൽ ആ ആ മണ്ണിടിച്ചിലൊക്കെ വന്ന പ്പെട്ടു
ഉം അതെ
അപ്പ പണ്ടാത്ത സ്ഥലങ്ങളിൽ തന്നെ പോവാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എങ്കി തന്നെ മറ്റേ വീട് പോലെ എടുത്തിട്ടേ അങ്ങനെ താമസിച്ചിട്ട്
അങ്ങനെ അഐക്കളൊന്ന് ഡ്യട്ടി അങ്ങ കേർക്ക എത്രയസം ബസ്സിലൊക്കെ
ആഹ് ബസിനല്ലേ അതാകുമ്പോ നമ്മുക്ക് എൻജോയ് ചെയ്ത് പോവാ
ആഹ് അതെ
ആ നമുക്ക് നല്ല സന്തോഷിച്ചേ
ഉം പാട്ടും ഡാൻസൊക്കായിട്ട് ആഹ്
ആഹ് അങ്ങനെ പോ പിന്നെന്തൊക്കെ ഭർത്താവ് വിളിക്കലില്ലേ ഭർത്താവ് എന്ന് പറയാലോ നിക്കാഹ് കഴിഞ്ഞൊണ്ട് ഭർത്താവ് എന്ന് പറയാലോ
ആഹ് അതെ
ആഹ് ആഹ്
എനിക്ക്
ആ ആ ആ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് വേറെ എവ്ടുക്കെ ആഹ് ആ് അവന്റെ കൂടെ ഔട്ടിങ്ങിന് ഇങ്ങനെ പൊറത്തൊക്കെ പോവാലോ അല്ലെ
ആഹ് ആഹ് എടക്ക് ഈ ശനി മാത്രേ ലീവ്ള്ളേ അങ്ങനെണ്ട്
ആഹ് പിന്നെന്താ
ശനിയാഴ്ച എടക്ക ഇവിടെ അടുത്ത്ടുക്കാെങ്കിൽ ഇങ് പോകും
ആ അന്ക്ക് അനിയത്തില്ലേ
ആ അനത്യുണ്ട് ഇ സ്കൂള ഉള്ളതോണ്ട് സ്കൂൾ കേ പിക്കന
ആഹ് അത് ശരി പിന്നെ ഇ കാക്കാരുണ്ടോ
ആഹ് കാക്കണ്ട് കാക്ക ഒന്ന് വർക്ക്ള്ളൈസല്ല അപ്പൊ ഡ്യൂട്ടിക്ക്ക്കണ്
ആ വർക്ക് ജോലി ചെയ്യാൻ പോയിട്ടുണ്ടാവും അല്ലെ
ആ അതെ
ഉം ഉം ഏതായാലും നമുക്ക് കല്യാണത്തിൻ കാണാം എല്ലാരും ഉണ്ടാണം ജുമാ ജുമാനിം ഫൗസി യൊക്കെ ഞാന് സെറ്റ ആക്കാം ആൺ കുട്ടികളെ വിളിക്ക് ണ്ടോ ജുമാനന്റെ കല്യാണം അടുത്ത മാസല്ല എന്താലും അതിന്റെ തൊട്ടടുത്ത മാസം ആവാനാണ് സധ്യത
ഓഹ്
ഉമ്
എല്ലാരും വിളിക്കണ്ട് ആരിം ഒഴിവാക്ക്ണില്ല
ആഹ് അതെ അതാവുമ്പോ നമ്മുക്ക് ആൺ കുട്ടികളൊക്കെ ഇപ്പൊ എങ്ങനെ കാണൂലലോ നമ്മള്
അതെ ഇങ്ങനെയൊക്കെ ഇണ്ടാവുമ്പോ ത്തന്നെ എല്ലാരും കൂടുള്ളൂ
കൂ അതെ അതെ എടാ ഇന്റെ മോനെ എന്തോ വിളിക്ക്ണ്ട് ഫോണില് ഇന്റെ മോനെ എനിക്കൊന്ന് സ്കൂൾന്ന് അദ്ദേഹത്തിന്റെ കാര്യണ്ടാവും ഞാൻ ഇന്ന് കൊറച്ചയിഞ്ഞിട്ട് വിളിക്കാട്ടോ
ഒക്കെ ഒക്കെ